ഹലോ ഹലോ ആഹ് ഉം ആ കേൾക്ക്ണ്ട്
ഞാനെ ഉള്ളി കരിയുന്നുണ്ടായിരുന്നു.
അയ് ശരി.
അതാ ഞാന് കട്ടാക്കിയത് ഞാന്. കറിയുണ്ടാക്കണ സമയം ആകുമ്പോ നമുക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ആവുമ്പളേ. നമുക്ക് കോൾ ചെയ്തൊണ്ടിരിക്കാം.
ആ അതാണ് ശരിയാണ്.
ആ അല്ലെങ്കിൽ നമുക്ക് ഇപ്പ എന്തെങ്കിലും നമ്മള് ഓടി ചാടി നടന്നിട്ടുള്ള പണികള് തീ അലക്കണ പണികളൊക്കെയാണെങ്കിലേ. നമുക്ക് കോൾ ചെയ്തിരിക്കാനൊന്നും പറ്റൂലല്ലോ.
ആഹ് അതാണ്.
ഉം ആ എന്നിട്ട് ഞാനുണ്ടല്ലോ ഞങ്ങളതി ഞങ്ങളങ്ങനെ നിയറസ്റ്റ്. ആയിട്ടുള്ള സ്ഥലത്ത് പോയി. ആ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോളാട്ടോ ഞങ്ങളിങ്ങനെ വാഷിംഗ് മെഷീനി കയറിയത്. അന്നിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ പോയി. അവിടെ ഇങ്ങനെ സെറ്റായില്ല അങ്ങനല്ല ഇത്. ആയിട്ട് വിളിക്കാന്ന് അവർ പറഞ്ഞു. എന്നിട്ട് നമ്മളവിടുന്ന് പോന്നപ്പ ഇക്ക പറഞ്ഞു നമുക്ക് ഇവിടെ വേറൊരു. കുറച്ച് അങ്ങോട്ട് പോയിട്ട്. അപ്പ അവിടേക്ക് ഒന്നും അ. ആ ടൗണിലല്ല, വേറെ ടൗണിലാ ആ അപ്പം. ഇക്ക പറഞ്ഞു നമക്ക് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഫുഡൊന്നും കഴിച്ചില്ല. സത്യം പറഞ്ഞാ നല്ല വിശപ്പുണ്ടായിരുന്നു, രാവി ഏഴുമണിക്ക് പോയതാ സ്കാനിങ്ങിന് ആ. അപ്പോ അങ്ങനെ ഞങ്ങള് പോയി ഉച്ചായിരുന്നു. ഒരു മണി ആയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ പോയി അങ്ങനെ. പോയിക്കൊണ്ടിരുന്നപ്പോ നല്ല കോമഡി ഇണ്ടിട്ടോ ഞാനിങ്ങനെ ഈ ഇതിൽ സ്റ്റാൻഡിങ് മിറർ ഇല്ലേ.
ആ മനസ്സിലായി.
ആ അതെനിക്ക് ഭയങ്കര ഇഷ്ടാണ്. നമ്മള് വീഡിയോസൊക്കെ ഇങ്ങനെ കാണുമ്പോ.
ഉം
നമ്മളിപ്പോൾ ഏതൊരു ഗേൾസിനും ഒരു ഡ്രീം അങ്ങനെ നമ്മൾടെ വീട്ടിൽ അങ്ങനെ ഒരു അതൊരു ഇഷ്ടാണല്ലോ. ഒരാഗ്രഹം അതൊരു അത്യാവശ്യം ഒന്നും അല്ല ആഗ്രഹം.
ആ ഒരു ആഗ്രഹം.
ആ അപ്പ ഞാൻ അത് കൊറേ ദിവസായി നോക്കി നടക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനൊരു. നമ്മട അടുത്തുള്ള ഒരു കഫേയിൽ ചോദിച്ചപ്പോ അവിടിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് അവിടുന്ന് ചോദിച്ചപ്പോ. അപ്പോ അവര് പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇഞ്ഞ ഷോപ്പിലാണ്. എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഷോപ്പ് ഇക്കാന്റെ അടുത്ത് പറഞ്ഞപ്പോ ഇക്ക പറഞ്ഞു അവിടുത്തെ ആളെ എനിക്കറിയാം. പക്ഷെ ഞാൻ ചോയ്ക്കൂലന്ന് പറഞ്ഞു.
ഉം ഉം ഉം എന്താ ചോദിക്കൂലാന്ന് പറയാൻ കാരണം.
അത്രയും നല്ല കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആണ്. അപ്പോൾ നമ്മള് അവിടെ പോയി ചോദിച്ചിട്ട് നമുക്ക് അങ്ങനെയല്ല നമ്മളത് വാങ്ങിയിലെങ്കി അല്ലങ്കിൽ നമുക്കത്. ഉം നമുക്ക് അഫോർഡബിൾ അല്ലെങ്കിലൊക്കെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ.
മുട്ട ഉം.
അപ്പ ആദ്യം വിചാരിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്തായാലും ചോദിക്കൂല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ആ ടൗണിക്കാ പോയത്. അപ്പൊ ഞാൻ ആ കട ചോദിച്ചപ്പോ അതും കൂടെ നോക്കിക്കാന്ന് പറഞ്ഞപ്പോ അവിടെ കേറിയിട്ടോ അപ്പൊ എന്നോട് പറഞ്ഞു കാറ് കുറച്ച് മുന്നിക്ക് നിർത്തിട്ട് പറഞ്ഞു നീ പോയ്ക്കോ ഞാൻ പോരൂല ഇന്നെ പറയും വേണ്ടാർഞ്ഞി
ആഹ ഹഹ
ഞാൻ അവിടെ പോയിട്ട് നല്ല വെടിപ്പായിട്ട് പറഞ്ഞൊക്കെ കൊടുത്തുട്ടോ എന്നിട്ട് അപ്പൊ അവിടെ ഇല്ല അപ്പൊ
അയിന് എങ്ങനെയാ റേറ്റ് വര്ന്നതോക്കെ ചോയ്ച്ചോ
ആഹ റേറ്റ് വരുന്ന ചോദിച്ചു നല്ല അഫോർഡബിൾട്ടോ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴ്ന്നൂറ് ആയിരത്തി ആയിരത്തി എണ്ണൂറൊക്കെ ഉള്ളൂ ആഹ പക്ഷെ എന്താന്ന് വെച്ചാൽ അവിടെ ബ്ലാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു ഗോൾഡണ് ആയിരുന്നു വേണ്ടിരുന്നത്
ആഹ വൈറ്റ് ഗോൾഡ് നല്ല ഭംഗിയാണ് ബ്ലാക്ക്നാട്ടിലും കൂടുതല് മ് മ് മ്
ഇപ്പത്തന്നെ വേണ്ട അപ്പോ അവിടെ ഗോൾഡൻ ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പ ആള് നമ്പർ തന്നു എന്റെ നമ്പറും വാങ്ങി വെച്ചിട്ടുണ്ട് വിളിക്കാന്ന് പറഞ്ഞു
മ് മ്
പക്ഷേ ന്താ പ്രശ്നം വെച്ചാൽ ഞങ്ങള് അത് നോക്കി അങ്ങനെ ഞാൻ നമ്പർ കൊടുത്ത് പോന്നല്ലോ അപ്പം ഞങ്ങൾ നേരെ തിരിച്ച് പിന്നെ മന്തിയും പൊള്ളിച്ചതൊക്കെ വാങ്ങി
ആഹ
ഇന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോന്നപ്പോ ഞാ കുറച്ച് ങ്ങട്ട് പോന്നപ്പോ ന്ക്ക് മനസിലായി ഇതിപ്പോ നമ്മളെ വീട്ടിക്ക് പോരായാണല്ല നമ്മളിപ്പോ പോന്നത് ഇത് അതിനല്ല വാഷിംഗ മെഷീൻ അവടിം കൂടെ നോക്കാനല്ലേ പോന്നത് അപ്പൊ ഞാൻ ഇക്കാനോടോയ്ച്ചു അപ്പൊക്ക രണ്ട് മണി ആയിട്ടുണ്ട്ട്ടോ അപ്പൊ ഞാ ഇക്കാനോടെയ്ച്ചു ആഹ രാവിലെ ശരി ക്ക് ഫുഡ് കഴച്ചിട്ടില്ല അപ്പന്താ പറയാ ഇക്കാനോട് ചോയിച്ചു ഞാൻ ചായിം കുടിച്ചിട്ടില്ല ഞാനാ ഡാർക്ക് ഫാന്റസില്ലേ
ആഹ അതാ കഴിച്ചത്
എനിക്കത് എനിക്കത് മതി ആള് ചായ കുടിച്ചു അപ്പൊന്നെ കുറേ വിളിച്ച് ച് ഞാൻ പറഞ്ഞു നിക്ക് വേണ്ട ക്ക് ആ ഡാർക്ക് ഫാൻറസി ഒരു ബേക്ക് വാങ്ങിതാ പറഞ് അങ്ങനെ അതാ കഴിച്ചത്
അത് ശരി
അപ്പൊ അത് ഞാൻ ആർക്കും കൊടുത്തതുല്ല്യ വല്യ പാക്കറ്റാ വാങ്ങിച്ചന്നെ എന്നിട്ട് ആൾ ഇങ്ങനെ അത് തപ്പുന്നുണ്ടട്ടോ കാർന്ന് ഇപ്പൊ ഞാ അതില് മൊത്തം കവാറായിരുന്നു
മ് മ്
അങ്ങനെ ഇത് വാങ്ങിയിട്ടില്ല ഇതിൽ കേയറില്ല തിരി
വിശ്വസികുനുണ്ട്ന്ന് പറഞ്ഞു മ്മ്
എന്നിട്ട് എന്താ പറയാ ഇതിന് കേയറിയില്ല
അയ്ശരി
വാഷിംഗ് മെഷീന്
ആഹ അത് നോക്കാൻ കേറിയിട്ടില്ല
അത് നോക്കാൻ കേറിയില്ല ഞങ്ങൾ തിരിച്ചു പോന്നു
പോയത് അയ്നാണ്
ആഹ പോയത് ശരിയാ പോയത് അയ്നാണ് അതറ്റെ നോക്കിയതുല്ല്യ
ആഹ പക്ഷെ ന്ക്ക് ന്റെ കാര്യം ആരും സലാമത്തായി
ആഹ അയ് ശരിയാണ്
അപ്പൊ എന്താ പറയാ ആ സ്റ്റാൻഡി മിറർ എടുക്കാൻ നോക്കിയോജോ അവിടന്ന് ആ കളർ ഇല്ലാത്തുണ്ടാണോ
ആ കളറില്ല ഞാൻ ഇന്നോട് ചോയിച്ചു ഇന്നോട് പറഞ്ഞു നി നിങ്ങളെപ്പോഴാ ആവശ്യം എന്ന് പറഞ്ഞാല് അന്ന് വന്നാൽ മതിയാന്ന് ഞാൻ.. ഇപ്പളും അത് ഇവിടെ ഉണ്ടെങ്കിൽ വാ ങ്ങാൻ വില്ലിങ്ക്കാണ് എന്ന് പറഞ്ഞു ഞാന്
ആഹ് ഒക്കെ
ഉം അപ്പം എനിക്കത് ഭയങ്കരം എനിക്ക് എന്റെ അപ്പോ എന്നോട് ഇക്ക ചോദിക്കാണ് അത് നീ എവിടെയാണ് കൊണ്ടുവന്ന് വെ ക്കണ ചോദിക്കണ്ട് കാരണം രണ്ട് റൂമിൽ അൽമാറ ഇണ്ട് പിന്നെ ഫുള്ള് സാധനങ്ങൾ അത്യാവശ്യം അത് ആവശ്യത്തിനുള്ളൊരു വലുപ്പല്ലേ ഒള്ളൂ
ഇങ്ങട്ട് വീതിയൊന്നുല്ല ലെങ്ത്ത് ഇണ്ട് അതിനൊരു മൂല മതിയല്ലോ
മൂല മതിയാ പക്ഷെ അതല്ല അതൊരു മൂലയിലാണെങ്കിലും നമ്മളെ അതൊരു രസം വേണല്ലോ അവിടെ ആ മൂലയ്ക്ക് അത് ആപ്റ്റ്‌ ആയിരിക്കണല്ലോ
അതാണ് അതാണ്
അപ്പോ ഞാൻ പറഞ്ഞു പിന്നെ അതെനിക്ക് സോഫന്റെ അവിടെ വെക്കാനാണ് അവിടെ കുറച്ച് ഹ ആർട്ടിഫിഷ്യൽ ഗ്രാസും പിന്നെ ആ മീഷോയിലൊക്കെ കാണല്ലേ ഗോൾഡൻ കളറ് ഫേട്ടൊക്കെ
ആ പോട്ടക്കെ
ഉം അതേപോലെ അവിടുന്ന് ടീ ടീ ടീ ടീ ടേബിൾ വാങ്ങിക്കണം എന്നൊക്കെ വിചാ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇനിയിപ്പം അത് കിട്ടണം അതിന് ആദ്യം ആ സ്റ്റാൻഡിങ് സ്റ്റാൻഡിങ് മിററ് കിട്ടണം
ഉം ഉം
എന്നിട്ട് ചെയ്യണം ആ ഞായറാഴ്ച്ച ഇവിടെ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
ഉമ്മക്കെ വരുന്നുണ്ട് ഉമ്മ പറഞ്ഞ് സിസ്റ്റർ ഓ ലൊക്കെ കാണാൻ വരുന്നുണ്ട്ന്ന് പറഞ്ഞിരുന്ന്
ഏഹ് അയ് ശരി ഉം ഉം
ഉം അപ്പോ അപ്പൊ ഞാൻ വിചാരിച്ചു ഫുഡ്‌ വങ്ങന്ന് അല്ലേ നല്ലത്
എന്നാ ആ ഫുഡ് വാങ്ങാ നല്ലത് ഇണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലരും ഒരു ടൈമില്
എല്ലാവരും അങ്ങനെ വരലൊന്നും ഇല്ല
അത് ന്നാ ആ വാങ്ങിക്കൊടുക്ക അതല്ല ഓര് എന്നാ വരുന്ന പറഞ്ഞത്
ഞായറാഴ്ച്ച
ഞായറാഴ്ച്ച ആഹ് ഒക്കെ
അത് ഇനിയിപ്പോ വൈകുന്നേരം ആണോ അതോ ഉച്ചക്കാണോ എന്നൊന്നും അറിയില്ല
ഉം ഉച്ചകക്ക് വരാൻ പറഞാളാ
ആ ഉച്ചയ്ക്ക് വരാനായിരുന്നു എനിക്ക ഇഷ്ടം അതാകുമ്പോ ഫുഡ് കഴിച്ചിട്ട് എന്നാൽ അവർക്കും ഏഹ്
ആ വൈുകുന്നേ ആ വൈകുന്നേരം ആവുമ്പോതിന് പോവാലോ പിന്നെ വൈകുന്നേരം വന്നിട്ട് രാത്രി ത്രി ആവുബോതിന് ബുദ്ധിമുട്ട് ആയിവരും പോവ അതാണ് പറഞ്ഞോക്ക് ഒലെ സൗകര്യത്തിന് ത്തിന് ഇഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ടാണ് അങ്ങനെയണോന്ന് അറിയൂല്ലല്ലേ ഏതാലും ഒന്ന് വിളിച്ച് നേക്കേണ്ടി
ആഹ് അതല്ല നല്ല സുഖണ് അവർക്ക് വരാൻ എന്താ വെച്ചാല് എല്ലാരും വരുയായിരിക്കും കാരണം സിസ്റ്ററിൻ്റെ മോളും ഒക്കെ അന്ന് ഹോസ്റ്റലിൽ നിന്ന് വരും പിന്നെ സിസ് സിസ്റ്ററിന് വയ്യ വലിയ സിസ്റ്ററിന് വയ്യ അവൾക്ക് ഡിസ്കിന് ഇതായിട്ട് ഫുള്ള് റെസ്റ്റ് ആണ്
ഏഹ് അത് ശരി ആ ആ ഉരക്കോ
ഊരക്ക് അപ്പൊ അവള് എന്താ പറയാ ഇപ്പം ഒന്നാം തി ഡിസ് അഡ്മിറ്റ് ആയിരുന്നു പിന്നെ മിനിഞ്ഞാന്ന് ശനിയാഴ്ച പതിന പതിനാറാം തീ തിയാണ് ഡിസ്ചാർജ് ആയത്
പെട്ടെന്ന് ആയതാണോ
ആ അവള് പെട്ടെന്നാണ് അത് നമ്മള് നമക്ക് ക്കറിയില്ല അവക്ക് ഇനി ഇണ്ടായിരുന്ന അറില്ല അവളിങ്ങനെപറയു ന്നൊന്നും അങ്ങനെ കേട്ടിണ്ടായിരുന്നില്ല
ആയ് ശെരി ഉം ഉം
പെട്ടെന്നുണ്ടായി ഓപ്പറേഷനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അത് ഉയിച്ചില് കൊറെയോക്കെ ലെവലായിട്ടുണ്ട് വല്ലാണ്ട് ലെവലായിട്ടിലാന്ന് പറഞ്ഞു
നിന്നാണ്ടൊന്നും വലാതെ ഭാരം ഉള്ള പണികളൊന്നും എടുക്കാൻ പറ്റത്തില്ല
അവളൊന്നും എടുക്കുന്നില്ല അയ്ന്
ആഹ
ഇവടുന്ന് ഞങ്ങള ഉമ്മ ഇന്റെ ഉമ്മയാണ് അവളെ അടുത്ത് പോയിരുന്നെ
അഹ് ശെരി ഉം ഉം
ഹോസ്പിറ്റലിൽ ഫുള്ള് ദിവസം ഉമ്മയായിരുന്നു പിന്നെ ഇന്നലെയാണ് ഉമ്മ തിരിച്ച് ച്ചു വന്നത് വീട്ടിലാക്കിയിട്ട്
ആഹ
പക്ഷെ എന്താ വെച്ചാല് നമ്മുടെ നമ്മള് എന്ന് പറയുമ്പോ നമ്മളെ ഉമ്മമാർക്ക് സത്യം പറഞ്ഞാ തീരെ വയ്യ അപ്പൊ ഉമ്മമാർക്ക് എന്തങ്കിലും ഉണ്ടയി
ശരിയാണ് അല്ല പറഞ്ഞിട്ട് കാര്യല്ല നമ്മുക്ക് വെയ്യ പറഞ്ഞാൽ പിന്നെ ഉമമ്മാര് വേഗം വരുല്ലോ ഒരേ വെയ്യായി ഒന്നും ഒരു നോ ഒരേ വെയ്യായി ഒന്നും നോക്കൂല തേക് നമുക്കെന്തെങ്കിലും ഒരത്യാവശ്യത്തിൽ ഓര് വിളികാ ണെങ്കിൽ നമക്കില്ലാത്ത ത്തെ പ്രശ്നങ്ങളുണ്ടാവില്ല അവിടെ പോവാണ്ട് ഇവിടെ പോവാണ്ട്ന്ന് പറഞ്ഞോണ്ട് അതാണ് അത് എന്തെങ്കിലും പറഞ് സ്കിപ്പ് ആക്കി അതാണ് അപ്പൊ പ്രായായ ആൾക്കാരല്ലേ അപ്പൊ അതിനനുസരിച്ചാ
പിന്നെ ഹർണിയായും ഒക്കെണ്ട്
ആഹ അതാണ്
അള് ഇപ്പ
ആണം വെള്ളം കുടി
ആ് ഉപ്പാനെ ഫുള്ള് ഒറ്റക്കാണ് ഉപ്പ ഒറ്റകാണ് നിന്നിരുന്നൊക്കെ അപ്പോ നമ്മുക്ക് ഭയങ്കര വെഷമം ആണ് അപ്പൊ ഞാൻ ഉമ്മാനോട് പറയായിരുന്നു അവിടെ ഇപ്പോ ഉമ്മ ഉണ്ടല്ലോ അവൾക്ക് അമ്മായിയമ്മ ഇണ്ട് വീട്ടില്
ആഹ ശെരിയാണ് അമ്മായിയമ്മണ്ട് പിന്നെ മോൾ ണ്ടല്ലോ വലിയ മോളൊക്കെ ഇണ്ടല്ലോ ആ അത്യാവശ്യ ആയ മോളാണ് പിന്നെ ഓരെ പിന്നെ പറഞ്ഞാലും ഉമ്മാർക് വെയാഞ്ഞാൽ നമ്മള് പഠിത്തവും കാര്യങ്ങളൊക്കെ കൊറച്ച് ബേക്കോട്ട് വെച്ച് ഓരെ കാര്യങ്ങളൊക്കെന്ന് നോക്കി അത് ക്ലിയറക്കിയിട്ടാണല്ലോ നമ്മള് പോവാ അങ്ങനെയൊക്കെ ലീവും കാര്യങ്ങളും നമുക്ക് എപ്പോഴും കിട്ടുല്ലോ
ഉം പക്ഷെ അങ്ങനെയല്ല അവര് ലീവ് എട് കണ്ടില്ലായിരുന്നു അവരങ്ങനെ ഇപ്പഴത്തെ മക്കൾ എന്ന് പറയുമ്പോഴേ പണിയെടുക്കാനൊക്കെ സത്യം പറഞ്ഞാല് ഭയങ്കര പാടാണ് പിന്നെ അവര്ന്ന് പറ അവർക്ക് അവരുടെ ഡ്രസ്സന്നെ അവര് അലക്കലില്ല
ശെരിയാണ് ഇം ഉം
ഇപ്പം നമ്മളിപ്പം എന്റെ മോളായാലും ഇപ്പം വലുതാകുമ്പോ എങ്ങനെയാവുന്നറിയില്ല എന്തായാലും അല്ല ഒരു ഉപകാരത്തിന് നമുക്ക് മക്കള് അവളും എടുപ്പിക്കില്ല ആ അവരും അങ്ങനെ തന്നെയാണ്
അതിന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പോഴത്തെ മക്കൾക്ക് പണിയ എന്നൊക്കെ പറഞ്ഞത് വലിയൊരു മല തലയിൽ ഏറ്റണ ഒരു ഫീലിംഗ് ആണ് ഓൽക്ക് ഉണ്ടാവ കാരണം അത് കയ്യോ അത് ഇന്നെകൊണ്ട് കയ്യത്തില്ല എന്നുള്ളൊക്കെ ഒരു രീതിയിലാണ് ഓലെ സംസാരം തന്നെ
അതെ അതെ
അപ്പൊ അത്ങ്ങനെ കൂ അത്ങ്ങനെ കൂടി കൂടി വരും പിന്നെ ചെറുപ്പം മുതലേഅവളിങ്ങനെ അത് ശീലാക്കി വരണം
ഉം ഉം അവരയ്ന് അങ്ങനെ ശീലിച്ചിട്ടില്ല
പെട്ടെന്ന് നമ്മള് പറയുമ്പോൾ എല്ലാം ഭാരമായിട്ട് തോന്നും അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ നമ്മള് പാത്രം കഴുക അലക്കാ അവരത് അവര്ത് അലക്കാ നമ്മൾത് അലക്കണ്ട അവർത് അലക്കാ അതേപോലെ അങ്ങനെ
ഇവടെ മക്കളൊക്കെ ചെയ്തു തരാറ്ണ്ട് പക്ഷെ അവര് ആഹ് വ നമുക്ക് അവർടെ നമ്മള് നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം ഞാന് പറയാര്ന്നു ഉമ്മ എന്തായാലും അവിടെ ഉമ്മ ചോറൊക്കെ വെക്കും അപ്പ എന്തെങ്കിലൊക്കെ വെക്ക് ഒന്നാതൊക്കെ കഴിച്ച് നമ്മള് കൊറച്ച് ദിവസം നമ്മളെന്താച്ചാല് നമ്മുക്കിപ്പോ ത ഒരാള് താങ്ങാന്ണ്ടെങ്കില് നമ്മളത് നമ്മളത് താങ്ങിക്കൊണ്ടിരിക്കണ്ടി വരും എല്ലതും നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും ഉം കാരണെന്തച്ചാ നമ്മളെപ്പഴും ആഹ് ഏഹ് ഇപ്പം എന്റെ അ രണ്ടാമത്തെ സിസ്റ്ററ്ണ്ട് അവള് ഇപ്പൊ നമുക്കൊക്കെന്തെങ്കിലൊക്കസുഖം വന്നാലു അവള് അവൾടേത് അവിടെ അവിടെ നമ്മള് കടിച്ചമറ് ന്നിരിക്ക്യാണ് ചെയ്യാല്
ആഹ്
കാരണെന്താച്ചാല് നമ്മള് ഉമ്മമാരെ വിളിച്ചിട്ട് കാര്യല്ല പ്പോ ആഹ് മൂത്ത സിസ്റ്ററ്ന്ന് പറയുമ്പോ അവൾക്ക് ഭയങ്കര ഇതാണ് എന്താ പറയപ്പ അങ്ങനെയല്ല ഒരു എല്ലതു ഒരു ബുദ്ധിമുട്ട്ള്ള പോലെയാണ് പണികള് ചെല ഓരോരുത്തര്
ആഹ് പണികളൊക്കെ ഉം ആഹ് ശരിയാണ് ശരിയാ അല്ല കഴിയ്ണതും ഞമ്മളെന്ത് ച് ചെയ്യും എ ചെറിയ നിസ്സാരകാര്യല്ലെങ്കി ചെറിയ പെ പരിപാടിക്കൊന്നും ഞമ്മളമ്മാരെ വിൾ വിളിച്ചിട്ട് വെറുതനെ എടങ്ങേറാക്കൂല
ഉം പക്ഷെ അവക്ക് അവളങ്ങനെ വിളിക്കും അവള് പക്ഷേ അം അത് അവടെ ഉ പ്പോ ഒറ്റക്കാണ് അല്ലെങ്കി പിന്നെ ഞങ്ങളെ വീട്ടില് വന്ന് നിക്കണം അതിനവക്ക് പറ്റ് റ്റൂല്ല്യ ഇതും കാരണം ഉമ്മ അങ്ങോട് വര്ആന്ന് പറയണത് കൊറച്ചധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യാണ്
റ്റ കാരണം ഉപ്പവടെ ഒറ്റക്കാവുമ്പളേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓര കാര്യം ആഹ് നോക്ക് ക്കണല്ലോ അല്ലെങ്കി വേറാരെങ്കിലൊക്കവടെ വാണ്ടീനു ഇപ്പതൂല്ല്യല്ലോ
അതേ ഇന്നിപ്പ നമുക്കു അവടെ വന്ന് നിക്കാൻ വയ്യ
വയ്യ അമ്മക്ക് കുട്ടിയാക്ക് സ് സ്കൂളും കാര്യങ്ങളൊക്കണ്ടാവുമ്പോ അല്ലെങ്കി ഓര് ഞമ്മളെടുത്ത്ക്ക് വര്ണ അതോര് ചെയ്യൂല്ല്യ
അതെയതെ പിന്നേന്ന് പറഞ്ഞാല് പിന്നേ നമ്മളുപ്പാക്ക് അല്ല ഉപ്പാക്കല്ല എന്താ പറയാ അമ്മള് കൊറച്ചൊക്കെ കൊറച് അ് എന്താ പറയാ അവള് അവളത് ന്ന് പറയുമ്പോ കൊറച്ചൊക്കെ മക്കളായത്ണ്ട്
ഉം ഉം ഞാൻ വിളിക്കാട്ടോ നിനക്ക്
ഓക്കേടാ